ഹലോ ആഹ് ഹ കേൾക്കല്ലേ കേൾക്കല്യാ ഹലോ കേൾക്കല്ലേ
കേക്കണിണ്ട്
കേൾക്കുന്നില്ലേ
ഉം
ആ ഞാന് നമ്പർ കണ്ട് കൊറെ ദിവസായി തിരിച്ച് വിളിക്കണം വിളിക്കണം വിചാരിക്കണം അങ്ങനെ മ
ആ ഞാൻ വിളിക്കോ വിളിക്ക ഭയങ്കര തിരക്ക്ന്ന് അറിയ ഇപ്പളെ ചീത്തയാ ഒരു കാര്യം പറയാ വണ്ടി വിളിച്ച വണ്ടി വിളിക്ക ചാരിച്ചതേനു എന്താണ് അന്റെ പണിക്കൊ കഴിഞ്ഞോ അത് ഫ്രണ്ട്സ്ള് എല്ലാരും കൂടി ടൂറ് പോക്ണ്ടേ അപ്പൊ അതിനൊന്ന്
ആഹ് ആഹ് ആ നമ്മള് അന്ന് സംസാരിച്ചിരുന്നലേ അല്ലേ ഗ്രൂപ്പില് ആഹ്
അപ്പൊ ഈ റിപ്ലൈ ഒന്നും തര്ണില്ലാന്ന് പറഞ്ഞിട്ട് ഓര് തുടങ്ങീക്ക്ന്
അതെ ഞാന് ഓരോ തിരക്കിപ്പെട്ടിട്ടേ കുട്ടിയുടെ അഡ്മിഷനും കാര്യൊ ആയിട്ട് അങ്ങന ആ തെരക്കി പ്പെട്ടു പോയി ആഹ് ഇപ്പൊക്കെ തെരക്കൊക്കെ ഒഴിവായിക്ക്ണ് അമ്മക്ക് ഏഹ് അയ്ന്റെ പറ്റി നമ്മക്ക് ചർച്ച യ്യാ ഒരു സ്ത്തിനല്ലേ
ഏഹ് ആഹ് ആഹ് ത് ഒര് പത്ത്
അങ്ങനെ
ഊത്തിയിലേക്ക് പോവാ ടൈമിന് ന്ന് എല്ലാർക്കും ലീവാണല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പ അതാ പോവാന്നാ പറയ്ന്നത്
അതെ ആഹ് എന്നാ ഡേറ്റ് എന്നാ തീര്മാനിച്ചിക്ണ് എന്നക്കക്കാ?
ക്രിസ് ഇരുപത്തഞ്ചാം തിക്കക്കാണ് തീര്മാൻച്ചത് അയ്ല് സജിന ക്ക് മാത്രം ഇരുപത്തഞ്ചാംതി വരാൻ കയ്യോ അറീലന്നൊക്കെ പർഞ്ഞ് പക്ഷേ അവള് പറയാ എങ്ങനെങ്കിലും റെഡി ആക്ക ഇങ്ങളെ ക്കെ താ എല്ലാരും ഉണ്ടെങ്കി പിന്നെ ഓളും വരാന്ന്
അതെ
ഒരു രസല്ലേ കൊറെ കാലായിലേ നമ്മള് പോയിട്ട്
ആഹ് എല്ലാരും കൂടെ കൂടുമ്പോ രസല്ലേ ഒരാള് ഒരാള് ഒഴിവാകുമ്പോ അത് ഒര്
ആഹ് വെശ്മാണ് ഓളും കൂടി ഉണ്ടാവുമ്പേ ഒള്ളു ഒരു രസം ഇണ്ടാവോ ള്ളൂ എന്നാലും എങ്ങനെങ്കിലും വരാന്നറിയ്ണെ അമ്മള് പിന്നെ പർഞ് ഇരത്തഞ്ചാംതി പൊലച്ചക്ക് പോവാന്നൊക്കാണ് പറയുന്നെ
നമ്മളൊരു ഇരുപത് പേരൊക്കെല്ലേ ഒള്ളൂ
ആഹ് ആഹ് ഇരുപത് ആഹ് ഇരുപ പത്തിരുവാള് ണ്ട് പിന്നെ മക്കളും ഉണ്ടാ
ആഹ് അപ്പൊ ട്രാവ വല്യ വണ്ടി ഏൽപ്പിക്കേണ്ടി വരൂട്ടാ
ആഹ് ആഹ് ഏൽപ്പിക്കേണ്ടി വരും
ആഹ്
വെച്ച് കൂട്ടന്നാ ഭക്ഷണത്തിന്റെ എല്ലും കൂടി നോക്കിട്ടെ
ആഹ് ഭക്ഷണം രാവിലത്തെ നമ്മക്ക് പോകുമ്പോ കൊണ്ടവാ ഓരോരുത്തരു തന്നെ കൊണ്ടാവാലോ ഉണ്ടാക്കിയ പിന്നെ ഉച്ചക്കൽ ആഹ് അങ്ങനെ കൊണ്ടോവാ പിന്നെ ബാക്കിയുള്ള ഏഹ് ബാക്കി നോക്കിയ
ണല്ലോ ഫ്ലവർ ഷോ അതൊക്കെ കാണാൻ പറ്റുന്നത്
ആഹ് ആഹ് അതെ അതെ
ആവുമ്പോ നല്ലല്ലോ ഡിസംബർ ജനുവരി കാലാണല്ലോ നമ്മക്ക് പോയിട്ട് കാര്യള്ളെ ഡിസംബർ എല്ലാർക്കും ഒഴിവാണ് എല്ലാരും ലീവ് എടുത്തും വരെ ഒഴിവ് ഇല്ലാത്തവര് ലീവ് എടുത്തൊക്കെ ആഹ് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയ പിന്നെ വി ആഹ് അങ്ങനെ പിന്ന രസം പോവാ ജാരിക്ക എത്രോ ആയി എലാരു കൂടിട്ട് ട്ട് സ്കൂ ജീതം കഴിഞ്ഞ പിന്നെ എല്ലാരും അടെ എല്ലാരും അടുത്തടുത്ത ഓരോ തിരക്കായില്ലേ ഇപ്പൊ ആഹ് ഗ്രൂപ്പ് ഉണ്ടായ കൊണ്ടാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങ പറഞ്ഞ
ആഹ് അങ്ങനെയെങ്കില് ഇങ്ങനെങ്കിലും ഒരു ബന്ധംള്ളത് ആഹ് ഗ്രൂപ്പള്ളോണ്ട
അതന്നെ അതില്ല ഇപ്പ തന്നെ ആൾക്കാര് വരാണ്ടായിന്
ആഹ് അതന്നെ എല്ലാ ആഹ് ആ ഒരു കു മോർണിങ്ങിട്ട് പോവും പിന്നെ ആരും കാണൂല
അതന്നെ സ്ഥിരം വരുന്ന ആൾക്കാര് കുറച്ച ആൾക്കാരള്ള ഓ ഐ കോട്ടെ ഐ ക്കുന്നു എല്ലാരും തന്നെ ഡോക്ടർ അത് പോയാൽ വേണ്ടീട്ട് ഇതങ്ങെ പറു
പിന്നെ വല ആ വല്യ കല്യാണോ എന്തെങ്ക ലും വിഷയം വരണോ എല്ലാരും ഒന്നും ഗ്രൂഹം പ്പിൽ വരാണെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ച വേണ എന്നാലേ എല്ലാരും ഗ്രൂപ്പിലൊന്ന വരുള്ളൂ
മ് നമ്മള അല്ലാണ്ട് ഒന്ന എത്തിചരുതല്ലേ കൊറെ കാലത്തിന് വേഷല്ലേ
ആ ഞാന് റെഡിയാണ് ട്ടെ ഞാൻ റെഡിയാണ് അപ്പൊ ഇന്നി ഇന്റെ കാര്യം നോ കണ്ടാ ബാക്കിയുള്ളവർതൊക്കെ ഒന്ന് അന്വേഷിച്ചോ
ആ ആ അ ബാക്കിയുള്ളര് കൊറെ ആൾക്കാര് അങ്ങനെ ആ ആ പറന്ന് ബാക്കിയുള്ളവര് പറയാന്നും പറഞ്ഞന്ന് കൊറച്ച് ടീമ
അതെ അ
മ് വരുന്നാല് വരട്ടെ ഇനി ഇള്ളൽ വെച്ചു പോവാ കൊറെ വട്ടായില്ലേ ഗ്രൂപ്പിൽങ്ങനെ പറയന്ന്
അപ്പ പറയണ അതന്നെ ഇനി ഇനിപ്പോ ഇത് ഇീ ക്രിസ്മസിന് പോയില്ലെങ്കിൽ പിന്നെ പോക്ക് ഉണ്ടാവൂല
ചെലപ്പം കൊറെ നീണ്ടു പോകുമ്പോ ആർക്കും ഇ എല്ലാരും പറയാ ആതി ഇഞ് പിന്നെ പോവാന്ന് പറഞ്ഞർക്കും അധെപോലെ തീരുമാനായ കൊണ്ട് എല്ലാരും വണ്ടി
തീരുമാനിക്കാ ആ പെട്ടെന്ന് പോണു അ ഇങ്ങനെ അ ആ അത്ങ്ങനെ ചർച്ചക്കെ ഇട്ടാ അങ്ങനെ ആ ചർച്ചക്ക് ട്ടാ അങ്ങനെ ചർച്ചെ കെടുക്കോള്ളു
അതന്നെ നമ്മ പോണം വിചാരിച്ച വേഗം അങ്ങോണ്ട് പോയിക്കളോ
ആ വേഗം പോണം അയിന് പ്പ ഹെ എതൊക്കെ റെഡിയ ആക്ക പണ്ടൊക്കെ ഓരോരുത്തര അതിനനുസരിച്ച് ആൾക്കനുസരിച്ച് ഓരോ വീട്ടിൽന്ന് ഇപ്പ എത്ര ആ ക്കെ
നമ്മള ഓരോ അറിവിലൊക്കെ ഉണ്ടാവും ആൾക്കാർ
ആ ആ ആ
അപ പിന്നെ അതല്ല വണ്ടി കാര്യൊപ്പ ഓള് ഏല് പിക്ക ക്ക പറഞ്ഞേ സജിനെ നോക്കാന്നാ പറഞ്ഞേഓള് ഭർത്താവിനോട് പറഞ്ഞിട്ടെ ഓൾ പിന്നെ ഭർത്താവ് ഇങ്ങനെ ട്രാവലറിൽ പോണെ കൊണ്ടോ ഓരെ ഏൽപ്പിച്ചോളാംന്ന
കാരണല്ലേ
ഉ അതിന്റെ മുന്നേ ആരെങ്കിലും നാം പറഞ്ഞ ഓള് പറഞ്ഞിരുന്നു ബീച്ചിൽ എല്ലാർക്കും ഒന്ന് കൂടാന്നൊക്കെ
ആ ആചെറുതായിട്ട്
ചെറുതായിട്ട ഒന്നും കൂടാ ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചിറ്റ് ഒ
ആ ആ അങ്ങനെ കൂടി നമ്മുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്ക ക്കിം ചെയ്യ
ആഅത് എനക്ക്പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണുകയും ചെയ്യല്ലോ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാരും അന്ന് കല്യാണത്തിനും കൂടീന്നല്ലാണ്ട് പിന്നെ ആരിം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ത് ല്ലല്ലോ ആ ആ അതന്നെ അ അന്ന് കൂടി കൂടീല്ലല്ലോ ന്ന് പറയണ്ട് ഏതാ ഓയ്‌വ് ഒരാഴ്ച ക്കെ ലീവ്ണ്ടകുമ്പോ എല്ലാരും ഗ്രൂപ്പിൽ അറിയിച്ചാലുംങ്ങനെ
ആ ആ അതെ നമ്മക്കൊന്ന് കൂടണം എന്നും ങ്ങനെ പറിച്ചിൽ തന്നെ നടക്ക ക്കലള്ളൂ കൂടുല് നടക്കലില്ല
അത് എല്ലാരും കൂടി അങ്ങോടെ ഒത്താ മതി ഒരാള് അ അങ്ങനെ മാറിന്ന്പോ എല്ലാർക്കും മടിയാവുകയും ചെയ്യല്ലോ
അതെ
എന്താക്കെയാ മക്കളൊക്കെ എന്താക്കാ
ആ സ്കൂളിൽ പോയിക്കണ് പിന്നെ ആനിണ്ട് നിണ്ട്
ആ മോനൊന്നിലായൊണ്ട് മൂ ഇല്ല മോനക്ക്ല്ല ഒന്നാം ക്ലാസ് ആയ കൊണ്ടല്ല അഞ്ച് മുതല കാണില്ലേ എന്ന് പറഞ്ഞഞ് ഇനിനി ഏതൊക്കെ
ആ ഇന്നല അവധി ളേന്നു പക രം ഇന്ന് ണ്ടല്ലോ ക്ലാസ്
ആ ചില സ്കൂള ഒന്നും ഇല്ലന്നും പറയണ്ട് ഓനിക്ക് പിന്നെ ഇല്ല അതുകൊണ്ട് പിന്നെ ഇവിടെണ്ട് കളിയിലാണ് തുടങ്ങീന്ന് കളി
ഹ ഫോണന് വാശി പിടിക്കുവോ
ആ അള്ളാ ഫോണ് ഞാന അന്നേരം ഫോണ് വെച്ചെടുക്കാതെ നിന്നാൽ പിന്നെ ടി വി തുറന്നെടുത്തിട്ടവർക്കും
ആ ടി വി ഒക്കെ വേഗം മടുക്കും ഫോൺ ആണെങ്കിൽ എത്ര നേര
ആ അത് പിന്നെ പറയണ്ട ക കൊടുത്താ പിന്നെ ഇങ്ങോട്ട് തിരിച്ച കിട്ടൂല അതാണ് ഓല് പിന്നെ മണിക്കൂറോളം തിരുന്നോളു അന്നേര ആയി ഇല്ലയപ്പ തരാപ്പ തരാന്ന് അറിയൂ അതേല്ലോ ആ പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട അത് തുറന്നട്ടോടുക്കും ആ കുരുത്തക്കേട് കളിക്കണ്ട വെച്ച് കൊടുക്കും അവര് ഭാത്ത അടങ്ങിയിരിക്കല്ലോ ചച്ച കൊടുത്തു പോവും നമ്മളതിന സ്വഭാവം നമ്മൾക്ക് നമ്മളെ പണി വേഗം കയ്ക്കണമ് ന്ന് ള്ള ചിന്ത ആണ ല്ലോ
അതന്നെ അതന്നെ കുട്ടികൾപ്പ ആ കൊറോണയിലാണ് ഇങ്ങനെ ഫോണിന്റെ ഇതായത് അല്ലെങ്കി ഇത്ര
ക്ലാസ്സ്‌ ന്ന് പറഞ്ഞ പേര് ണ്ട്
ആ അതിലെങ്ങനെ കുട്ടികള് ഫോണിന് ഇതായത് അല്ലെങ്കി ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഓൺലൈൻ ക്ലാസ് വന്നു പിന്നെ ഇട്ടോ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഒരു ഫോൺ ആയ് ല്ലേ പിന്നെപ്പോ പിന്നെ നമ്മൾ ക്ലാസ്സ്ല്ലേ അവർ ആ
ബസന്ന് പറഞ് കുത്തിരിക്കന്നല്ലാണ്ട് അത് ഓൺലൈൻ ക്ലാസ്സിന്റെ പേരു ആണ് വേറെ യൂട്യൂബു ആണ് കാണുന്നത്
ആ അതന്നെ പേര് ഓൺലൈൻ ക്ലാസ്സ ഒന്നള്ളോ പിന്നെ കുട്ടികൾയുമ്പോ ഇങ്ങനെ ഇതായില്ലേ
അതാണ്ഞ അന്തല്ലാത്ത ഗെയിമിലേക്ക് ല്ലേ പോണത് ഓരോ ഫ്രീ ഫയർ മറ്റേതന് പറഞ്ഞ അത് തുടങ്ങിയൽ ഇത്പ്പ തരട്ടോ ഒപ്പ തരാ
ആ അപ്പൊ പിന്നെ അവരാ ആ പിന്നെ അവരാ വേറൊരു ലോകത്താണേ ഗെയിം
ആ അതെന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ബെ ഏ ന്ന് പറഞ് ഒച്ചയും ബഹളവും അതാണ് ഇപ്പ എല്ലാ മക്കളും അതെന്നെ
അതന്നെ വർത്താനം പറഞ്ഞിട്ടല്ലേ കളി അപ്പുറത്ത് വേറെണ്ടാവല്ലോ
ആ അതാണ് ആകെ ഒച്ചേയും ബഹളോണ് അത് സമയം മണിക്കൂറോളം കുത്തിരിക്കല്ലേ കൊറ
ഉം അ തന്നെ തന്നെ
നെറ്റ് കേറ്റാൻ തോന്നൂല അതൊണ്ട്
ആ പിന്നെ വീട്ടില് വൈഫൈ ഉണ്ടെങ്കി പറയും വേണ്ട അവര് ക്ക് ലിമിറ്റ്ല്ലല്ലോ അങ്ങനെ അതോ
ഓ ഞാൻ പറയാ ഒന്നായിട്ട് ഓഫ് ആയി പോണം എന്നാലേ ശരി
ഉം
അവരെ നമ്മളാണല്ലോ ചീത്തപറിയ ഓര് പറിയതാ നിങ്ങള് കൊടുത്തിട്ടല്ലേന്ന് അത് പറഞ്ഞിട്ടകാര്യല്ല ഓര് ഇങ്ങനെ വ വെറുപ്പിക്ക നമ്മള ഇട്ടിട്ട് ഓരോ ഫോൺ ഓല് വാങ്ങൂലല്ലോ ഓരെ ഒരു പേടിണ്ടാവല്ലോ ഞമ്മളെ പിന്ന അത്ര പേടിയുണ്ടാവില്ലല്ലോ
ആ അതന്നെ അതന്നെ
അങ്ങനെക്കാണ്
ഉം ഉം എന്നാ ഇനി എന്താ തീരുമാനം ഉണ്ടാക്ക് ട്ടാ ഞാന് കൊറച്ച് തിരക്കില വിളിക്ക ആഹ് ആഹ ആയിക്കോട്ടെ അറിയിക്കണ്ടിട്ടാ
ന്നാ ശെരി ഞാൻ പിന്നെ ഒക്കെ വിളിക്കിണ്ട് ഗ്രൂപ്പില് വിളിക്കിണ്ട് എല്ലാരെയും ആഹ എന്നാൽ ശരി പണിയിലാണ് ആഹ്